ഹലോ
ഹലോ എന്തൊക്കെ വിശേഷം സുഖല്ലേ
സുഖാണോ സുഖാണ്
ആഹ
പോവല്ലേ അതിന്റെ ചില പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ ബിസിയാണന്നെ ഉള്ളൂ താനെന്താ പഴയ പോലെ വിളിക്കാത്ത് കുറെയായല്ലോ ഇങ്ങനെ ഓരോ അല്ലെങ്കി ഇപ്പോ ഇടയ്ക്ക് ഇടയ്ക്ക് വിളിച്ച് ഓരോ കാര്യങ്ങൾ അന്വേഷി പഴയ പോലെയൊന്നും അല്ലല്ലോ
അത് ഞങ്ങള് പറഞ്ഞത് ശരിയാണ് നിങ്ങള് പറഞ്ഞ മാതിരി തന്നെ ഞങ്ങളും പെരുന്നാളിന്റെ ഒരു ചെറിയ ഷോപ്പിങ്ങും സാധനങ്ങളൊക്കെ വാങ്ങാനും ഒക്കെ ഉണ്ടായിരുന്നു
അതെലെ എന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തുവോ
ഡ്രസ്സൊക്കെ എടുത്തു ഞങ്ങള് ഡ്രസ്സൊക്കെ എല്ലാവർക്കും എടുത്തു എവിടെ പോയിട്ടാ വെച്ചാല് ഞങ്ങള് ഒരു ദിവസത്തെ മെനക്കടാണ് ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞാൽ എല്ലാർക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് ഒരു രണ്ട് മൂന്നാല് കടയിൽ കേറിയിട്ടുണ്ട് എന്നിട്ട് ഒരു കടയിന്ന് അനയൻക്ക്‌ എടുത്തു ഷർട്ടൊന്നും അതെന്നെ അര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കിട്ടിയിരിക്കണത് പിന്നെ എനിക്കെടുത്തു അതിന് അരമണിക്കൂർ പോയിട്ടുണ്ട് പിന്നെ ഉമ്മാക്ക് എടുത്തു ഉപ്പാക്കെടുത്തു താത്താക്ക് എടുത്തു അങ്ങനെ ഷോപ്പിങ്ങൊക്കെ അങ്ങനെ കഴിഞ്ഞു പല കടയിലേക്കും കേറി പിന്നെ ഭയങ്കര ടയേർടായിരുന്നു കാരണം കുറേ നേരായി ഈ കടയിലേക്ക്
അതെ പിന്നെ സമാധാന പിന്നെ ഇപ്പ സമാദാനന്ന് പറ ഞ്ഞാൽ ഇതിപ്പോ വല്യ പെരു പെരുന്നാളായതുകൊണ്ട് വലിയ കുഴപ്പില്ല മറ്റേത് ചെറിയ പെരുന്നാളാണെങ്കിൽ നമുക്ക് എന്താവെച്ചാ നോമ്പ് നോമ്പ് ഒരു മാസം കഴിഞ്ഞട്ടല്ലേ പെരുന്നാള് അപ്പൊ നോമ്പിനൊക്കെ എന്താപ്പോ ഈ ഡ്രസൊക്കെ എടുക്കേണ്ട കാര്യന്ന് താൻ ആലോചിച്ച് നോക്ക് ആകെ കഷ്ടപ്പെടും ഇപ്പോന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളെലും കുടിക്കാ ദാഹിച്ചാൽ അവിടെ പോയി നിരങ്ങിയാലും വെള്ളം കുടിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ബാക്കി ചെയ്യാം പക്ഷെ നോമ്പിന്ന്നൊക്കെ പറഞ്ഞാൽ ആദ്യം നോമ്പ് ഫസ്റ്റ് പത്ത് കഴിയിന് മുമ്പ് തന്നെ ഓരോരുത്തര് ഡ്രസ്സ് എടുത്തുവെക്കും കാരണം അവസാനൊക്കെ ആകെ പോയി ക്ഷീണിക്കണ്ട അതായത് എല്ലാ തിരക്കിലും പോയി പെടണ്ട എന്ന് കരുതിയിട്ട് ആദ്യം തന്നെ പോയി ഡ്രസ്സ് എടുത്തേക്കും പക്ഷെ ഇപ്പൊ വല്യപെരുന്നാളിന് വലിയ കുഴപ്പൊന്നില്ല നമ്മൾ എത്ര തിര ഈ കുട്ടികള് എത്ര പ്രശ്നം ഉണ്ടായാലും എന്ത് ചെയ്യാ നമുക്ക് ഭക്ഷണം കഴിക്കാ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം
അത് താങ്കൾ പറഞ്ഞത് ശരിയാണ് ചെറിയ വല ന്നാക്ക് ന്ന് വെച്ചാല് ഞങ്ങള് ആകെ ടയേടായിരുന്ന് കാരണം എന്ന് വെച്ചാൽ വല്ലാതെ ഞങ്ങള് പെൽച്ചക്ക് ഫുഡും കഴിച്ചില്ല എന്നിട്ട് ഞങ്ങൾ ആകെ ങ്ങട് കൊയഞ്ഞു ഇമ്മക്കെ ഇങ്ങട്ട് ഒരു വാത്ത് കടന്നിട്ട് ഉമ്മ ഉറങ്ങാനും കഴിയുന്ന് ഇല്ല. ആകണ്ട് കൊയങ്ങിയിരുന്ന്, ഞാനും തന്നെ എല്ലാവർക്കും താത്താക്കും ഒക്കെ ക്ഷീണായിരുന്നു. നല്ല ക്ഷീണായിരുന്ന്. ചെറിയര്ന്നാളന്ന് പറഞ്ഞ പിന്നെ നമുക്ക് നോമ്പ് ആയൊണ്ട് താങ്കൾ പറഞ്ഞ മാതിരി തന്നെ ഭയങ്കര ക്ഷീണായിരിക്കും നിങ്ങൾ പറഞ്ഞ മാതിരി. ഈ പെരുന്നാക്ക് പിന്നെ അതില്ലാ വെള്ളം കുടിക്കാ നിങ്ങള് എങ്ങനെ സെക്കെട്ത്തോ ഷോപിംഗ് ഒക്കെ കഴിഞ്ഞോ?
എന്റെ ഷോപ്പിംങൊക്കെ പോയി ഡ്രസ്സ് എടുത്തത് എന്താന്ന് വച്ചാ ഇത്രേം ടൈം ഒരുപാട് ടൈമ് പക്ഷേ ഞാൻ ഡ്രസ് എടുക്കാ ലാസ്റ്റ് ടൈമ്ക്കാ. അവിടെ പോയിട്ട് ഒരു തിരക്ക്‌ ഉണ്ടാക്കാതെ തെരക്കിൽ എല്ലാരും ഡ്രസ് എടുക്കുന്ന ടൈമില് ഡ്രസ് എന്താവോ ഞാൻ എന്നും ആദ്യം പോയി വാങ്ങണംന്ന് കരുതും പക്ഷെ എന്നും അവസാനത്ക്കാ ഡ്രസ് എടുക്കാ. ഡ്രസ്സിന്റെ പറയട്ടെന്ന് പറഞ്ഞ് എത്രയോ ഷോപ്പുകയറി ഇറങ്ങി. അപ്പൊ മന്നാർക്കാട് മൊത്തല്ല ഷോപ്പ് രണ്ട് മൂന്ന് ഷോപ്പില് ഒന്നുംന്ന് പറഞ്ഞാ നമ്മള് നോക്കണ ഡിസൈൻ ഉണ്ടെങ്കി അതിന് നമ്മള് ഉദ്ദേശിച്ച റേറ്റ് ഇപ്പമ്മ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഡ്രസ്സ് എടുക്കാന്ന് പോവാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര എനിക്കിഷ്ടള്ള കാര്യാ ഡ്രസ്സ് പുതിയ ഡ്രസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞാ പക്ഷെ അത് അതിനെ
അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഈ ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞ ഒരു നല്ല മെനക്കെടന്നേണ്. കുറെ നേരം ഇര്ക്കണം. നല്ല ബുദ്ധിമുട്ടാണ് ല്ലേ
അതെ പ്രത്യേകിച്ച് അതായത് ആണുങ്ങൾക്ക് പിന്നി വല്ലാണ്ട് അവർക്ക് ഷർട്ട് പാൻറ് നമക്ക് മോഡലും സെറ്റാവുല്ല. ഇപ്പോ ഓര പെരുന്നാക്ക് ഓരോരോ മോഡൽ എർങ്ണ്ട്. അത് മോഡൽ ഇടുക്കാൻ ഇഷ്ടാണ്. ചെൽ പ്പ് മോഡലന്നെ കാലാകാലം നിക്കണംനില്ല. അത് അട്ത്ത പെരുന്നാൾ ആവുമ്പോത്തിന് അയ്‌ന്റെ മോഡല് പോകും. മോഡല് ഇട്ക്കാനും ഇന്നാ മോഡല് ഇടക്കണംന്നുണ്ട് മോഡല് ഞാൻ കൊറേ ഫോണിൽ സെർച്ച് ചെയ്‌തിട്ട് ഏതാ മോഡല്ന്ന് പോയി നോക്കല്ണ്ട്. താനെങ്ങെനെ ചെയ്യല്?
ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാൻ നേരെ കടയിലേക്ക് പോവു ഇന്ക് കൂടുതല് ഇങ്ങനെ ഇഷ്ടള്ളത് വേണംനൊന്നൂല്ല്യ. ഉമ്മാനെയ്റ്റാ പോവും ഉമ്മാക്ക് ഇഷ്ടള്ളത് ഉമ്മ എങ്ങനെയാണോ അത് ഇഷ്ടാണെങ്കി ഇപ്പൊ ഉമ്മാക്ക് ചെൽപം വൽപം വൽപല്ലാത്തതൊന്നും പറ്റില്ല ഉമ്മ ഏതാ പർഞ്ഞേ ന്നെ താത്താക്ക് ഫോട്ടോ വിട്ട്കൊടുക്കും. ഓല് പർഞ്ഞേ
എനിക്ക് പറ് ഞ്ഞാൽ ഒരുപാട് ഓരോരോ കാര്യങ്ങള് അതെല്ലാം ഞാൻ നോക്കും ഏതാ കളറ് എനിക്ക് തീരെ ഇഷ്ടല്ല എനിക്ക് ഇഷ്ടപ്പെട്ട തന്നെ വേണം അല്ലെങ്കിൽ എനിക്ക് ഡ്രസ് ഇട്ക്കാനേ കഴിയില്ല
അതെ എനിക്ക അങ്ങനെയല്ലേ എനിക്ക് ഉമ്മാ കിട്ടിയാൽ മതിയന്ന് ഞാൻ എടുത്ത് പോരും പിന്നെ പിന്നെ എങ്ങനെ ഏ ഫുഡൊക്കെ എങ്ങനെ പെരുന്നാക്ക് എന്ത്ണ്ടാക്കുണു
ഫുഡ് എന്നൊക്കെ വെച്ചാ ഫുഡ് എന്തായാലും സ്പെഷ്യൽ ആയിരിക്കുമല്ലോ ഞാന് മന്തിയോ ബിരിയാണി ഒക്കെ ഫസ്റ്റ്ത്തീസം വെക്കണം കരുതീകുണ്‌ പിന്നത്തെ ദിവസൊക്കെ ഇമാടെ വീട്ടിലും ബന്ധുക്കളെ വീട്ടിലൊക്കെ പോവായിരിക്കുമല്ലോ അപ്പൊ അവരുേതായ അവിടെയും സ്പെഷ്യൽ ആയിരിക്കും സത്യം പറഞ്ഞാൽ ഈ പെരുന്നാൾ കഴിഞ്ഞാ കുറചൂസം ദിവസം നമുക്ക് സ്പെഷ്യലേ ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞ് വീട്ടിക്ക് വന്നാലും ഇപ്പോ ഇറച്ചിയൊക്കെ ഈ പെരുന്നാൾക്ക് ഉദ്ഹിയ കിട്ട്ണ ഇറച്ചിയൊക്കെ ഒരുപാടുണ്ടാവും അതൊക്കെ നമ്മളൊരു രണ്ട് മൂന്നാഴ്ച അങ്ങനത്തെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മള് ഫുഡ് ഉണ്ടാക്കി കഴിക്കാലൊട്ത്തും ശരിക്കും പെരുന്നാൾ കഴിഞ്ഞാൽ വമ്പൻ ഫുഡ് ആയിരിക്കും കൊറച്ച് ദിവസം അല്ലേ
അതെ ഈ വലിയ പെരുന്നാള്ന് വലിയ വി വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്ക് വലിയ പെരു എന്നാളാന്ന് തോന്ന എന്റെ ഉപ്പ രണ്ടു ദിവസം എന്റെ ഇപ്പ കോഴിക്കടയിലാണ് എന്റെപ്പ രണ്ടു ദിവസം മുന്നേ തന്നെ ഈ എന്ത ഉണ്ടാക്കുന്നു വെച്ചാ അതിന്റെ സാധനങ്ങളൊ ഒക്കെ കൊടുന്നരും ചിക്കൻ അല്ലാത്ത അരിം സാധനങ്ങളൊക്കെ കൊണ്ടരും അപ്പോളാണ് പെരുന്നാളിന്റെ ബലിയ പെരുന്നാൾ അങ്ങനെയാണ് എനിക്ക് നല്ലോ ചെറിയ പെരുന്നാൾ പിന്നെ നമുക്ക് വേഗം അറിയും കാരണം നോമ്പ് കഴിഞ്ഞുള്ള പെരുന്നാൾ ആവോണ്ട് എനിക്ക് ഈ ബലിയ പെരുന്നാൾ അറിയ്ണ എന്റെ ഉ ഇപ്പ അങ്ങനെ സാധനങ്ങൾ കൊണ്ട്ര്മ്പോ ആ ഒരു പൊലിവുണ്ടാവും അങ്ങനെയാണ് ഞങ്ങൾക്ക്
പക്ഷെ ഇപ്പൊ ഇപ്പൊ പെരുന്നാൾന്ന് പറഞ്ഞാ വലിയ പൊലിവൊന്നുമല്ല പണ്ടത്തെ പോലെ അതായത് അന്ന് ഇപ്പൊ മൈലാഞ്ചിടാൻ നമ്മക്കറിയില്ലെങ്കിലും എന്താപ്പ അപ്പൊറത്തെ വീട്ടിലൊ ഒക്കെ പോയി മൈയിലാഞ്ചി ഇടു ആയിരുന്നു മൈലാഞ്ചി കൊന്ന് നിർബന്ധയിരുന്നു ഞങ്ങക്ക് പെൺകുട്ടികൾക്കൊക്കെ പിന്നെ അര ച്ച് മൈയിലാഞ്ചിക്ക് എവിടെക്യോ പോയി നമ്മള് എലൊക്കെ കൊടന്ന് അങ്ങനൊക്കെ കയ്യിൽ കുറേ ഇടു വായിരുന്നുല്ലേ ഇപ്പൊ ഫുള്ള് ഉ ഏ പാക്കറ്റായി കിട്ടു ആണെങ്കിലും അന്ന് അങ്ങനൊക്കെ ഒരു ഏ ഇതായിരുന്നു പിന്നെതാ അന്ന് തലേന്ന് നിർബന്ധയിട്ടു മൈയിലാഞ്ചി ഇടണം പിറ്റേസം നമ്മൾ പണിക്കൊന്ന് ഇട് കൂടൂല അതായത് മൈലാഞ്ചി പോകന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടായിര്ന്നല്ലേ
അത് ശരിയാണ് നിങ്ങള് പറഞ്ഞത് ഇപ്പൊ ഇപ്പൊ മൈയിലാഞ്ചി ഇടാത്തതാ മോഡല് പക്ഷെ അന്നൊക്കെയന്ന് വെച്ചാല് ഏ പെരുന്നാ ചെറിയ പെരുന്നാൾകൊക്കെ പെരുന്നാളാന്ന്റിഞ്ഞാല് അടുത്ത വീട്ടിലേക്ക് ഞങ്ങൾ അവിടെള്ള കുട്ടികളൊക്കെ മെയിലാഞ്ചി ഇടുന്ന ഒരു താത്തുണ്ടെങ്കി ഇപ്പോ ആ അവിടെയെക്കെ എല്ലാരും ഞാനടക്കം അവിടെ പോയി മെയിലാഞ്ചിടും കാരണം അതൊക്കെ ഒരു രസള്ള കാര്യണ്
ഉം പിന്നെ പിന്നെ പെരുന്നാക്കൊക്കെ വേ വേറെ കാര്യംന്ന് പറഞ്ഞാ ഇപ്പൊ ആൺകുട്ടികൾക്ക് എന്തായാലും പള്ളി പോയിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും അതായത് ഓല്ക്ക് ഓലെന്തായാലും പള്ളി പോയി പുതിയ ഡ്രസ്സ് ഇടണം ഓല്ക്ക് അങ്ങനെ പുതിയ ഡ്രസ് ഇട്ടിട്ട് പള്ളിക്കലും പോ നമ്മള് ഗേൾസ്ന്ന് പറഞ്ഞാല് ആക ഉമ്മാന്റെ വീട്ടില ബെന്ത് വീട്ടിക്കൊക്കെ പോകുമ്പോ മാത്രമാണ് ഏ പിന്നെ മെയിൻ ആയിട്ട്ള്ള ഇപ്പൊ കാര്യം പണ്ടൊന്നും വല്ലാണ്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ മെയിന ആയിട്ടുള്ള കാര്യം ഫോട്ടോ പോസ്റ്റ് ചെയ്യ ഫോട്ടോ സ്റ്റോറിടാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയണല്ലേ
അതെ അത് തങ്ങൾ പറഞ്ഞത് ശരിയാണ് ഫോട്ടോ എടുത്തിട്ട അതൊക്കെ തന്നെ ഫാമിലിയില് ഗ്രൂപ്പിൽ ഇടുക പിന്നെ റീൽസ് ആക്കി ഏ ഇടുക പിന്നെ സ്റ്റാറ്റസ് വെക്കുക അതൊക്കെയാണ് ഇപ്പോ
ഇ ഇത് ശരിയാണ് ഇപ്പത്തെ പെരുന്നാൾ പറഞ്ഞാ ഫോട്ടോട എന്താപ്പോ ഫുഡ് ഇണ്ടാക്കുക അത്രൊക്കെ തന്നെള്ളൂ പിന്നെ പോണ ബന്ധുവീടുകളിലൊക്കെ പോവ പിന്ന നമ്മളൊക്കെ ആകെ കൂടുന്നത് എല്ലാവരും ഉമ്മാന്റെ വീട്ടിലൊക്കെ കൂടുന്ന ടൈണ് പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാ അന്നൊക്കെ ഒരു രസാര്ന്ന് എല്ലാവരോടും ഏ ഫുഡ് കഴിച്ചു ടൈം സ്പെൻഡ് ചെയ്യാനും ട്രിപ്പ് പോകാനു ഒക്കെ നല്ലൊരു ഏ നല്ലൊരു ടൈം കിട്ടണ തന്നെ നമുക്ക് പെരുന്നാൾ ദിവസംന്ന് പറഞ്ഞ
അതെ അത് തകാൾ പറഞ്ഞത് ശരിയാണ് പിന്നെ നമ്മുടെ മാരില്ലേ പെരുന്നാൾ ഷോപ്പിങ് ആൺകുട്ടികൾ കണ്ടിട്ടില്ലേ നമ്മുടെ പെരുന്നാളിടെ തലേശം പോയിട്ടാണ് അവര് അവിടുന്ന് ഡ്രസ്സ് എടുത്ത് പോര് ആ ഇർട്ടില് അവർക്ക് എത്ര പെട്ടെന്ന ഡ്രസ്സ് കിട്ടുക അല്ലെ നമ്മളെ മാര്ന്നല്ല
അതന്ന് പറഞ്ഞാൽ അവർക്ക്ന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ടിന്റോ അല്ലെങ്കിൽ ഫ്രണ്ട് നിൽക്കുന്നൊക്കെ കട ഉണ്ടാവോ അവരതു അന്വേഷിച്ച് പോവും എന്നിട്ട് അവർക്ക് ഏ ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോ നമ്മെൾ ഫ്രണ്ട് ഇപ്പോൾ കടയിൽെക്കാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് പുതിയ സെലക്ഷൻ ഒക്കെ എടുത്ത് തേരും അവർക്ക് അങ്ങനെയൊക്കെ ഒരു മെ ച്ച്ണ്ട് പിന്നെ അവര് ഫ്രണ്ട്സ് ആയിട്ടാ പോവ അപ്പൊ കൂടുതൽ കൂടുതൽ നല്ല ഏ ഡ്രസ്സ് എടുക്കാന് അവർക്ക് സാധിക്കും കാരണം ഓരോ മോഡലിന് അനുസരിച്ച് നമ്മള് പിന്നെ ഫാമിലി ആയിട്ടാണല്ലോ പോവ
അതെ അത് തകാൾ പറഞ്ഞത് ശരിയാണ് ഫ്രണ്ട്സിന്റോപ്പം പോകുമ്പോ വേറരു വൈഭാണ് അവര് എല്ലാരുംപാട് ഏ തിരക്കി കുത്തിയലാ
ചിലപ്പോ അവര്ന്ന് പറഞ്ഞ അവര്ന്ന് പറഞ്ഞ ചിലപ്പോ എന്താ ചെയ്യറിയൊ രാ ത്രി ഏ നല്ല ലേറ്റ് ആയിട്ടാണ് ഡ്രസ്സൊക്കെ എടുത്ത് വര ചിലപ്പോ ചിലപ്പോ ഡ്രസ്സ് അവർക്ക് ആ ടൈമിൽ പോണാണ് ഇഷ്ടം കാരണം അത്ര ടൈമ്ണ്ടെങ്കിൽ അവർ ആ തലയിന്ന് പെരുന്നാളാണ് നാളെന്ന് പറഞ്ഞ ഇന്ന് തലേന്ന പോവൂളൂ എന്നിട്ട് അവിടെ ആകെ തിക്കുന്നരക്ക ചിലപ്പോ ഓരൊക്കെ വഴുകീട്ട് വന്നിട്ട് ആക്കെ കിടക്കണത് ഇനിട്ട് രാവിലെ എനീച്ച് കുളിചിട്ട് ഒക്ക് പോവും ഓരൊക്കെ സമ്മക്കണം എനിക്കാണെങ്കി ഉറക്കം കഴിഞ്ഞിടൊരു പരിപാടി ഇല്ലട്ടോ
അതെ അത് ശരിയാണ് നമ്മള് പെരുന്നാളായ മൈലാഞ്ചിറ്റ് കിടക്കുന്നു അവരതേമാരില്ല അവര് കൊറെ നേരം കടലൊക്കെ നിന്ന്
അതെ ശരി അതെ അതെ ഇന്നാ പിന്നെ പ്രത്യേകിച്ചൊന്നുല്ലല്ലോ ഞാൻ വിളിക്കണ്ട്
ആ അന്ന് ഇടക്കിടക്ക് വിളിക്ക പിന്നീട് നമുക്ക് സംസാരിക്ക അതിനെ കുറിച്ചിട്ടൊക്കെട്ടോ
ഓ ആ ശെരി ശരി എന്നാ ഓക്കെ